ഹലോ
ആഹ് ആഹ് കേക്കാം കേക് ക്കാ ഞാൻ ആദ്യം പറഞ്ഞതെല്ലാം കേട്ടോ
ഇല്ല ഞാൻ ഇത് തൊട്ടാ കേട്ടത്
ആ ആ ആ ആ ഇപ്പൊ കൊഴപ്പില്ല ത് വിളിച്ചൊണ്ടിന്നപ്പങ്ങ് ഫോണങ്ങ് കട്ടായി
ആഹ് എന്തോ പറ്റി ന്ന് അർഞ്ഞൂടാ റേഞ്ച് ഇഷ്യു വല്ലോ ആയിരിക്കും
ആഹ് ഇന്നിട്ട് ചക്ക എത്രെണ്ണം പിടിച്ച് പ്ലാവില്
പക്ക പ്ലാവില് ഒരുവാട് പിടിച്ച് എന്നച്ചാ ഞങ്ങടെ വല്യമ്മയ്ക്ക് ഒരെണ്ണം കൊട് ഇല്ല രണ്ടാമത്തെ പ്രാവഷം ആദ്യം രണ്ട് മൂന്നെണ്ണേ പിടിച്ചോള്
ആഹ്
ഇപ്രാവശ്യം പത്ത് പയിനഞ്ചെണ്ണം പിടിച്ച്
ആഹ് ആഹ് ആഹ്
ഞങ്ങളെ വല്യമ്മയ്ക്ക് ഒരെണ്ണം കൊടുത്ത് അമ്മാമ്മയ്ക്ക് ഒരെണ്ണം കൊട്ത്ത് ഇപ്പ ഞാ അപ്പറത്തെ വീട്ടിലേക്ക് അഞ്ച് ചക്ക കൊട് ത്ത് പിന്നെ അനിയ ത്തി രണ്ടെണ്ണം കൊണ്ടോയി
ആഹ് ഹാ
പിന്നെ അച്ഛന് രണ്ടു കു ആ രണ്ടല്ല നാല് കൂട്ടുകാകന്മാർക്ക് കൊട്ത്ത് ഒരാക്ക് രണ്ടെണ്ണവും പേറെ രണ്ടു പേർ ക്ക് അങ്ങനെ മൂന്ന് കൂട്ടുകാരൻമാർക്ക് നാല് വീതം കൊടുത്ത്
ആഹ് ആഹ്ആഹ് ആഹ് ആഹ് ആഹ് ഹാ ഞങ്ങടെ ഇവിടെ ചക്കയൊന്നും ഇല്ല പ്ലാവില്ല ചക്കയെക്കെ കിട്ടു ചക്ക കിട്ടുന്നുണ്ട് ഇവിടുത്തെ ഇവരെ ബന്ധുുവീട്ടിലൊക്കെ നല്ല ചക്ക കൊണ്ട് തരും
ആന്നോ ചക്ക വേണങ്കി വാ ഇവിടെ ഇരിപ്പുണ്ട് ഇത് വേണേ കൊണ്ടോയ്ക്കോ ഓ നിരക്ക് അവിടം വരെ വരാൻ പറ്റത്തില്ലല്ലോ
ആഹ് അത് വേണ്ട ഇപ്പ ഇപ്പൊ കഴിച്ച് മടുത്ത് ഓലത്തൂരും ഒക്കെ ഇങ്ങനങ്ങ് ചക്ക ഇല്ലാ കിട്ടാഞ്ഞപ്പം ഇല്ലായിരുന്നു കൊതിയാര്ന്നു ഇപ്പ ഇവരെ ബന്ധുക്കള് കൊണ്ട് തന്നായിര്ന്നു
ഇപ്പൊ കിട്ടി ത
എന്റെ വീട്ടിലന്ന് ഇപ്പ ഉണ്ടത് കിട്ടി തുടങ്ങിയപ്പോൊ വേണ്ട ഇവിടെ ആർക്കും പിന്നെ ചക്കക്കുരു ഉണ്ടാക്കിലാണെങ്കിൽ ആ ചക്കുരു പോണ്ട ഇവിടെ അവിയലൊക്കെ ഇഷ്ടം ചക്കക്കുരുട്ടോ അവിയലൊക്കെ
ചക്ക കിട്ട കഴിഞ്ഞ പിന്നെ ചക്ക അവിയലും
ആഹ ആ വീ ആഹ് നമ്മൾ എന്റെ അയിറെ എന്തോ അ അന്റെ ആ എന്താ പറയുന്നേ അതിന്റെ ഒരു സാധനം വെച്ച നമ്മള ഇങ്ങനെ ചിക്കൻ കറി പോലൊക്കെ ഉണ്ടാക്കും ുന്നന്റെന്റെ പേര്ക്ക് ആ ചക്കമടല് അ മലുക പറയുന്നന്ന
ആഹ് ചക്കേട ഒന്നും കളയാനില്ലല്ലോ
ആഹ് അത ാ അതൊക്കെ വെച്ച ഇറച്ചിക്കറി പോലൊക്കെ വെ നല്ല ടേസ്റ്റ്
ആഹ് ഞങ്ങള അമ്മ വെച്ച വരും ഒരുരോട്ടം വെച്ചുന്നമ്മ ചക്കക്കുരു ആ മടലും ഒക്കെ ഇട്ട്
ചക്ക പായസംടെ അവടെ വീട്ടിലെ ചക്ക തന്നെയ ഉണ്ട് ചക്ക പായസം ആക്കി തന്നു
ആഹ ഒക്കെ പൈസുണ്ടോ കടികള നമ്മക്ക് ഒരുപാട് പിടിക്കത്തില്ല
ആ എനിക്ക് എല്ലാ പായസം എനി അടപ്രഥമനേ ഉള്ളു എനിക്കിഷ്ടം ബാക്കിയ എല്ലാ പായസവും എനിക്ക് മധുരം എനിക്ക് ഒരുപാട് ഇഷ്ടമല്ല
ആണ
ഉം അങ്ങനെ വന്ന എനിക്ക്
ഞാൻ പിന്നെ ബ്മസ പാൽപ്പായസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട അടപ്രഥമനെ ഇഷ്ടം പൈസോ ഇഷ്ട
ആഹ ആഹ ആഹ
പിന്നെ ഫൈനാപ്പിൾ പായസ അത് ഞാൻ കഴിച്ചിട്ട് കഴിഞ്ഞിറ്റില്ല ഇങ്ങനെ കേ ഇങ്ങനെ ഒരു കല്യാണത്തിന് പോയപ്പോ അവര് കൊണ്ടുവന്നത പക്ഷ ഞാൻ അന്നേം മേടിച്ചില്ല എനിക്ക്ന്തോ വേണ്ടാന്ന് തോന്നി
ആഹ ആഹ് ആ് ചില കല്യാണത്തൊക്കെ ഉണ്ട്ട്ടോ നമ്മുക്ക് ഇവിടെ ഇവിടെ ഞങ്ങളുടെ ഇവിടെ മെയിൻലി അട പ്രഥമനും ബ്രഹ്മസല്യൊക്കെയ
ഇവിടെ ഞങ്ങള വീടിന്റെ അപ്പറത്ത് ഞങ്ങളൊരു ബെന്തുവിന്റെ ചേച്ചിയുടെ കല്യാണം ഉണ്ടായിരുന്നു ഇവിടെ ഞങ്ങടെ വീടിന്റെ അടുത്ത് പാ ചേച്ചിാ കല്യാണത്തിന് ബ്രഹ്മശലി അടപ്രദവനും പിന്നെ ഈ പൈനാപ്പിൾ പായസം ഉണ്ടായിരുന്നു അ ഇചിരിഇച്ചിരി കൊടുക്ക ത്തോളു പക്ഷേ എനിക്കതെന്തോ കഴിക്കാൻ തോന്നിയില്ല
ആഹ് ഹ് ആ പൈനാപ്പിൾ പായസം നല്ലയാ എന്നൊക്കെ ഇങ്ങനെ പറയാറു ണ്ട് പക്ഷെ ഞാനും കഴിച്ചിട്ടൊന്നുല്ല എനിക്കനെ മധുരത്തിനോട് പണ്ടേ അങ്ങ്
അതിൽ നമ്മളിൽ ഒന്നാത് ഈ അടയും ബ്രഹ്മസല്ലി എല്ലാം കൂടെ കഴിച്ചപ്പോഴത്തേക്ക് എനി ക്ക് പിന്നെ പൈനാപ്പിളും കഴിക്കാനൊരു മനസ് തോന്നിയില്ല അതെ ഞാൻ പിന്നെ അത് കഴിച്ചില്ല അങ്ങനെ ആരും അത് ആഹ് നമ്മള് സംസാരിക്കുന്നതിന്റെ കൂട്ടത്ത് ജോലിയും കൂടെ നടക്കട്ടെന്ന് വിചാരിച്
ആ ആ ആ
കഴിയണായിരുന്നേ അതും കൂടെ കഴിഞ്ഞാ പിന്ന നമ്മടെ ഇന്നിത്തരം രാവിലെ നല്ല ആ രാവിലെ ഒന്ന് പെയ്തായിരുന്നു
ആ ഇവിടെ രാവിലെ പെയ്താര് ന്നു ഇവിടെ ചേട്ടനാണെങ്കിൽ ജോലിക്കുപോവാൻ വേണ്ടി നിന്നെആയിരുന്നു അങ്ങനെ മഴ പെയ്തപ്പോ അങ്ങ് പിന്നെ പോയില്ല
മഴ മഴ മഴയുടെ പാട്ടിന് പോവവേം ചെയ്തു
ആന്ന് മഴ അവർക്ക് ദൂരെ എവിടാണ്ടായിര് ന്ന് ആ അപ്പൊ അങ്ങനെ മഴയയാതൊണ്ട് പിന്നെ പോവാൻ പറ്റിയില്ല മഴ രാവിലെ ആ ആ ഇപ്പ ഇപ്പ നല്ല കാലാവസ്ഥായിട്ട് ഇരിക്ക അന്നേരം എന്ത് പറ്റിഎന്നാ
ആ സമയത്ത് ഇനിയിപ്പോ നാളെ ഞങ്ങ അച്ഛനൊര് തിരുവനന്തപുരം ഓട്ടം ഉണ്ട് രാവിലെ
ആന്നോ ആഹ് ആ എന്തെ ഡ്രൈവർ ആന്നോ
ആ ഞങ്ങളടെ അച്ഛൻ ടാക്സി ആയിരുന്നു ഇപ്പൊ പിന്നെ ഇപ്പൊ ടാക്സി ഇല്ല ഇപ്പൊ ഓട്ടോയാ ഇപ്പ ഇപ്പ ടാക്സിയില്ല ഓട്ടോയാ എന്നാലും ഇല്ല പണ്ടില്ല ടാക്സി ഓടിക്കൊണ്ടിരുന്ന കൊണ്ട് ഇപ്പഴും ആൾക്കാര് ടാക്സിയുടെ ഓട്ടം വിളിക്കും അപ്പൊ ആര് ടെങ്കിലും വണ്ടി എടു ത്തോണ്ടുപോവും
ആഹ് ആ ആ
കുറച്ചമ്മ ക്ക് വേറെ ആരെയും പറഞ്ഞുവിടാൻ പറ്റാത്ത ഒരു ബന്ധു പരിചയക്കാരൊക്കെ ആഉമ്പഴേ
ഉം
അങ്ങനപ്പ നാളെ ഒരു ഓട്ടോ ഉണ്ട് മറ്റന്നാളും ഒരു എയർപോർട്ടുണ്ട് പ രണ്ടാച്ചം ഉം
ഓട്ടോക്കൊക്കെ നല്ല ഓട്ടോ ഉണ്ടോ
ആഹ് ഈ യു ഇപ്പൊ എനിക്കറിഞ്ഞുടേ ഒന്നാം ന്തി യൊട്ട് കൊഴപ്പല്ല ത്തീല് ഓട്ടം ഉണ്ട് ഒന്നാം ന്തി ഒരു ഫിഷക്കാരൻ അവിടെ ഒന്നാന്തികേറിയത്
ഓഹ്ഹൊ
ആടി ശരി ഞാൻ വിളിക്ക ശെരിടി ഇവിടെ ആരോ വന്ന്
ആ ആഹ്